കിട്ടുന്നില്ലേ ആ ആ ആ ആ ഇപ്പൊ എന്താ ഇവിടെ നോ കിടക്കുന്ന്
ഏ
ആ കുറച്ച് ആ പരിപാടി ഇനി പോന്നും പ്രത്യേകിച്ചൊന്നുല്ല. നോമ്പൊക്കെയല്ലേ അപ്പ വെറുതെ ഇരിക്കാ.
ആ ആ നോമ്പുണ്ടാവൂല്ലേ
അല്ലെ അവിടെണ്ടോ?
ആ നോമ്പുണ്ടേ
ആ എല്ലാർക്കും മക്കളോ?
മക്കള് ഇവിടെണ്ട് ഒരാൾ ഇത അവിടെ കളിച്ചിരിക്കണ ഒരാൾ ഉറങ്ങീക്കണ്
ആ ഉറങ്ങലുണ്ടല്ലേ ഉച്ചക്ക്
പിടിച്ചെച്ച് ഉറക്കീതാ കാരണം അന് ഞാനൊക്കെയൊക്കെ നോമ്പെടുത്തിണ്ട് അപ്പൊ രണ്ടാളും കൂടി പൊരിഞ്ഞടി അപ്പൊ പിന്നെ ഒന്നിന ഒരാൾ ഉറങ്ങി എണിറ്റട്ടാ അപ്പൊ മറ്റയാളെ പിടിച്ച് ഒറ
അ അപ്പഠിച്ച സമാധാനം
ആ അതാണ്. ഇത് കിടക്കണ പോലെ കിടക്കാനും വയക്കൂല്ല.
ആ അതാണ് വസ്ഥയേ. ഇപ്പൊ വൈകുന്നേ അതാണ് ഇനിയിപ്പോ ചെപ്പ വൈടാകുമ്പോ പിന്നെ അടുക്കളേക്ക് പോണ്ടേ പണിയല്ലേ ആ അതാണ് സമയം അതാ അതാണ് ഞാൻ എന്താടന്ന് അതാണ് എന്താ വേണോന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കയാണ്. അയിനെന്താ ഓൻ ആ മോക്കുണ്ട്. നോമ്പുണ്ട്. അവള് പിടിക്കലുണ്ട് നോമ്പ്. ഫോണും കണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പം ചോദിക്കാണ് എന്താണ് എന്താ വക്കല്ന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്ക. അതാണ് ഇപ്പോ ആകെ ആയത്. എന്തുണ്ടാക്കും എന്തുണ്ടാക്കും ന്നുള്ളത്. അ നീന്താ എന്താണ് ചിന്താണ്ടൊക്കെ ആ അതാണ്
ഇറച്ചിണ്ട് അപ്പൊ ഇന്നയിപ്പോ അതിനോട് കുറുമ ഉണ്ടാക്ക പിന്നെ തേങ്ങ വറുത്തരച്ച കറിയൊക്കെ
ആ ആ അവിടെ അങ്ങനെ കുറുമ കറി തേങ്ങ ഞങ്ങളിവിടെ ഇറച്ചി അങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ടേ ഇല്ല. ആഹ് ആഹ് കൂട്ടാനങ്ങനെ വെക്ക്യലില്ല
നല്ലെ എസാണ് സംഭവം
എങ്ങനെ കേട്ടിട്ട്ണ്ട് മീൻസ് ഞമ്മള് പിന്നേടങ്ങനെ വെച്ചിട്ടേ ഇല്ലാ ആരും അങ്ങനെ അരച്ച് കറി വെക്കലില്ലാ എന്തണെ പറഞ്ഞ് വെക്കുണ്ട് ആമ്പോള്ള മീൻ തേങ്ങ അരച്ച് വെക്കും.
ഞങ്ങള് മീനൊന്നും അങ്ങനെ വെക്കൂല തേങ്ങരച്ച അങ്ങനെ പൊതുവെ വെ
കുഷ്ട മീനുണ്ടല്ലേ തേ ഇവിടെ തേങ്ങ മീൻ വെക്കലേള്ളൂ മറ്റെ മുളക് ക്കലെ ഇല്ല ഇവിടങ്ങനെ ആർക്കും ഞങ്ങക്ക് ഇഷ്ടമാണ് പക്ഷെ ഇവിടങ്ങനെ അതു കൊണ്ട് ഞങ്ങ തേങ്ങക്ക് ചിലവാണ് തേങ്ങ വേണം. തേങ്ങരച്ച മീൻ കറി പിന്നെ എന്തെങ്കില ക്കണ്ടെങ്കിലേ ഉള്ളൂ ചെറുതായിട്ട് അതങ്ങനെ പതിഷ്ട്ടല്ല. എല്ലാം തേങ്ങ അരച്ച് കഷ്ടം മീനല്ല കെ ണ്ടാവൂലേ ആ മീനൊക്കെ നല്ല തേങ്ങ വറുത്ത
ആഹ് അങ്ങനെ എന്ത് പറയാ ഇറച്ചിക്കും കോഴിക്കൊക്കെ അങ്ങനെ തേങ്ങ വറത്തരച്ചിട്ട് വെക്കും കറി പത്തിരിക്കൊക്കെ. കേക്കാൻ നല്ല രസാണ് അങ്ങനെ വെക്കുമ്പോ.
ആഹ് ഇന്നേ വരെ കഴിച്ചിട്ടില്ല അങ്ങനെക്ക തേങ്ങ വറത്തുള്ള ഇറച്ചിക്കറി കഴിച്ചിട്ട
ഏഹ് അയിക്ക് വറുത്തരക്കുമ്പളേ ഏലക്കായ ഇട്ടിട്ട് കയക്കുമ്പോ നല്ല ടേ രസാണ് നല്ല രസാ പത്തിരിക്കൊക്കെ.
ആതിപ്പോ എങ്ങനാ നമ്മളിപ്പോ ചോ തേങ്ങ എന്താണ് ഉള്ളിയൊക്കെ വാട്ടി മസാലയൊക്കെ ചേ ചേർത്തിട്ടാണ് ഓര്
അല്ല അങ്ങനെല്ല ഞമ്മള് എന്താ പറയാ ഇഞ്ഞ് പോയിയാണെങ്കില് മക്കള മസാല പൊടികളൊക്കെ ഇട എന്നട്ട് സവാള ഇടുക ഒരു തക്കാളി അരിഞ്ഞിടുക എന്നിട്ട് നേരെ ഉപ്പും ചേർ ത്തിട്ട് അന്നിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചാ മതി എന്നിട്ട് പിന്നെ എന്താ പറയാ തേങ്ങ ചെരവീട്ട് അയിക്ക് ചെറിയുള്ളി വെളത്തുള്ളി ഇട ഒരു ഇത്തിരി കറിവേപ്പു ഇട്ടിട്ട് നല്ലോണ്ണം വറുത്തെടുക്കുക.
ആഹ് ആഹ് അങ്ങൻ തന്നെയാണ് മീൻ
ആഹ് ഏലക്കെടും എന്നിട്ട് അരച്ചെടുത്ത്കാണ്ട് തെ നല്ല രസാണ്
ആഹ് പിന്നെ താളി
ആഹ് പിന്നെ താളിച്ച്വെക്കും അങ്ങനെ കഴിക്കുമ്പളേ പത്തിരി ഒന്നും കഴിച്ചാല് മതിയാവൂല നല്ല നല്ല രസാ നോമ്പിനൊക്കെ പ്രത്യേകം അതന്നേക്കാറം ഒന്നെങ്കി ഇറച്ചിയോണ്ടങ്ങനെ അല്ലെങ്കിൽ കോഴിയോണ്ട്
ആഹ് പത്തിരി എന്ന് പറഞ്ഞാ പത്തിരി ഞങ്ങളിവിടെ നാട്ടില് പത്തിരിക്ക് പെറോട്ടക്കാവന്ന് തീന്നാറയണത് പൊറോട്ടയല്ലേ പൊറോട്ടാ
ആഹ്
ഇവിടെ പറയ്ണത് പത്തിരീന്നാ ആഹ് പത്തിരീന്ന പിന്നെ നിങ്ങള് പറയ്ണ പ പത്തിരിക്ക് ഞങ്ങളവിടെ പറയ്ണ അരി പത്തിരീന്ന്
അരിപ്പത്തിരി അഹ്ശരി അങ്ങനെണ്ട്ല്ലേ
ആഹ് അങ്ങനേണ് ആഹ് ആഹ് അരിപത്തിരി അല്ലെങ്കി അത് അരിപത്തിരിച്ച് കട്ടിക്ക് ഉണ്ടാക്കുന്നതാണ് എന്തിനാണ് ഒറൊട്ടി തേങ്ങ ചേർത്ത് ണ്ടാക്കും ഒറൊട്ടി അത്ച്ചി കട്ടിക്കിരിക്കും കട്ടി ഉണ്ടാവും അരിപ്പത്തിരി നല്ല നൈസ് നിങ്ങളെ പത്തിരിയാണ് ഞങ്ങളെ ഇവിടുത്തെ അരി ത്തിരി അത് നല്ല നീ എന്താണ് ഒട്ടും കട്ടിയില്ലാതിരിക്കുന്നതാണ് അരിപ്പത്തിരി ഈ പിന്നെ പത്തിരി വാങ്ങാം പത്തിരി വാങ്ങാംന്ന് പറയുമ്പം ഞങ്ങള് ഈ പെറോട്ടയ്ക്കാണ് കൂടുതലും പെറോ ത്തിലി പത്തിരീന്ന് പറയും പത്തിരി ബൊറോട്ട അത് രണ്ടും പറയും. അങ്ങനെ പറയണം ആ അങ്ങന വ്യത്യാസുണ്ട്. ആഹ് മറ്റേ അരിപ്പത്തിരി ആഹ് മറ്റേ അതാണ് അരിപ്പത്തിരി. പിന്നെ പൊറോ ബീഫ് ചപ്പാത്തി ഞങ്ങള് ചപ്പാത്തി അ ചപ്പാത്തി പിന്നെ ഇടിയം എല്ലാർക്കും നൂലപ്പം പറയണെ നൂലപ്പം
അത് ശെരി.
ആ നൂൽപുട്ട്ന്നൊക്കെ പറയൂല്ലോ അവിടെ. ഈ കൊടുകൂ അസ്നൗ പറയണെ ഈ പറയണം പിന്നെ ഇഡലി, ദോശ, അപ്പം, ഈ ദിവസ അപ്പം നിങ്ങള് വെ
ക്കെയാണ് നിങ്ങള് പരിഷ്കരിച്ചത്. ലേ
ആഹ് ആഹ് അതാണ് ഇത്തിരി കൊറോ പൊറോട്ട ഒന്നും അല്ല ബറോട്ട ബറോട്ട. ആ സ്ഥിതി അങ്ങനെ പറയല് പിന്നെ പിന്നെ എന്താണ് പറയുക പിന്നെ പുട്ടക്കെ പു പുട്ട്ന്നന്നാ പറയ്ണത് ഏ പിന്നെ എന്താണ് എ പിന്നെ നിങ്ങള് അപ്പ് വെള്ളയപ്പോന്ന് പറയണ് ഞങ്ങള്
ഏഹ്
അപ്പം അതാ പറയുന്നത് പിന്നെ ഹലോ ആ കേക്കുന്നില്ലിയ- ആഹ് ആഹ് ആഹ് അതാണ് അങ്ങനെയൊക്കെയാണ്- അപ്പം എന്താ പറയാ വെള്ളാപ്പുതാനും പ്രത്യേകിച്ച് വള്ളാന്ന് പറയൂല്ല-
ആഹ് അപ്പൊ ഞങ്ങള് വെള്ളേപ്പം ദോശ- പിന്നെ സീയപ്പം പറയൂ അ മറ്റേ ചട്ടീൽ ഇങ്ങനെ ചീ എന്ന് പാരൂലേ എണ്ണയൊക്കെ തേച്ചിട്ട് വര്ണെ സാധാ അരി മാത്രാണ്
ഞങ്ങളങ്ങനെ ഇത് ഇതുവരെ അങ്ങനത്തെ നമ്മള് ഇവിടെ ഇങ്ങനെയൊക്കെ കാലൊടിയും പൊള്ളി പോവും ആ അതും നമ്മള് ഉണ്ടാക്കല ഒന്നി മിണ്ടാതിരിക്ക് അതില്ല ഇങ്ങനിങ്ങ് അലച്ചോണ്ട് മിണ്ടായിരിക്കാൻ പറഞ്ഞാ കേക്കൂലാ അ ആഹ് മോള് വിളിക്കുന്നുണ്ടല്ലോ
വല്ല്യ മോള വിളിക്ക ആഹ് അത് കണ്ടാ രണ്ടും കീരിയും പാമ്പുവാ
ആഹ് അപ്പം അവള് ഒറങ്ങുന്ന കണ്ടിട്ടാ വിളിക്കുന്നേ ആഹ് അ മഴ
ഇന്ന് ചെറുതായിട്ടുണ്ട് എന്നാലും നല്ല വെയിലും അല്ല നല്ലൊരു കാലാവസ്ഥയ നോമ്പ് ഏ നോമ്പ് തൊറ ക്ഷീണംന്ന് പറയുന്ന്
ആഹ് ക്ഷീണമ്ന്നും ഉണ്ട് ക്ഷീണോന്നുംല്ല എന്നാലും ഞാൻ പറയുന്നന്നെ എനിക്ക് വെശക്ക്ന്ന്
ആഹ് ഇന്നലെ ഇണ്ടാ ട്ന്ന് അങ്ങനെ ആ ഇന്നലെ എനിക്ക് ഇണ്ടായിര്ന്ന് ഇക്കാക്കൊന്നും ഇല്ലായിരുന്ന് എനിക്കും ഇവിടത്തെ മോക്കും വപ്പൊക്കെ ഉണ്ടായിരുന്ന് നോമ്പ് ഇന്നെല്ലാർക്കും ഉണ്ട് മോ ണ്ട് മോക്ക് ഇന്നലെ സ്കളി
ഏഹ് മോളും പിട്ച്ച്ണ്ടോ ഓളത്രീലപ്പൊ
മോള് നാലാം ക്ലാസ്സില് ഏ മോള് നാലാം ക്ലാസ്സില് അതൊണ്ട് അവള് പിന്നെ മറ്റേ നോമ്പ് ഫുള്ളും പിടിച്ചിട്ട് ണ്ടാർന്നു റമദാൻല് ആ ആ അവള് പിടിക്കല്ണ്ട് കഴിഞ്ഞ പ്രാവശ്യകൂടി പ്രാവശ്യം പിടിച്ചിട്ടുണ്ടായിര്ന്നു കഴിക്കണ്ടല്ലോ അപ്പം അത് നല്ല സന്തോഷാ അവർക്ക്
അത് ശെരിയാ അവർക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാ ഐലും വല്യ മടി ഓർക്കൊന്നു ഒന്നുണ്ടാവൂല കുട്യേക്ക്
എത്ര നേരം വേണേലും ഒന്നും കഴിക്കാണ്ടിര്ന്നോളും
ഇരുന്നോളൂ ലേ അങ്ങനെ വായാട്ടി തന്നോളൂ അതെ എല്ലോം അങ്ങനെ തന്നെല്ലേ
ആ ഇല്ല അതണ്ട് എപ്പോഴേ ഒരു ഫോണും കൊണ്ട് കെടക്കാന്ന്റിയാവാ ഉം ഉം കുളി പക്ഷെ എങ്ങനെല്ലാന്ന് നിസ്കരിപ്പിക്ക കഴിഞ്ഞ അപ്പോഴത്തേക്ക് തൊടങ്ങിയാവും ഫോണും കൊണ്ട് കിടത്തിയാ ഇതുവരെ അടുത്തത് സമയായി നിസ്കരിക്കാന്
ഒരു പത്ത് മിനിറ്റ് തരോ ഇമ്മച്ചിയെ കൊറെ നേരം വായിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് വരും എന്നാ പിന്നെ പത്ത് മിനിറ്റ് പോയിട്ട് ഒരു മണിക്കൂറായാലും തിരിച്ചിട്ടൂല
ആ ഒരു മണിക്കൂറെങ്കിലും ആവും അത് തന്നെ പിന്നെ ചെലപ്പോ നമ്മളെ ജോലി നടക്കട്ടെ ന്ന് വിചാര്ച്ച്ട്ട് അങ്ങ് കൊടുക്കും പിന്നെ കൊറെ കഴിയുമ്പോഴാണ് ആ ഫോണ് മക്കളെ കയ്യിലാന്നല്ലോ എന്ന് വിചാരിക്കും ഉം അതാ പാട് എന്നെ പിന്നെ വേറെ ആഹ് അതാണ് മോൾടെ പേര് ഏ ശിഫാന ആഹ് അവിടെയൊ
ഇവിടെ ഒരാൾടെ പേര് ഹെൻസാഐറിനാണ് ഒരാള് ഹിൻഅസറിൻ
ആഹാ നല്ല പേരാളാണല്ലോ ഇപ്പഴത്തെ എന്താണ് ഇപ്പഴത്തെ പേരാളാണ് പണ്ട് ആ മാറ്റം അതാണ് പുതിയ പേരുകൾ അത് നമക്ക് കണ്ടത്താന് മാർഗ്ഗങ്ങള്ണ്ടല്ലോ ആ ച്ചി പറയാ ച്ചി പാടൊക്കെ നാക്കൊക്കെ വഴങ്ങുന്നവർക്കൊക്കെ പറയാം സാ സായിമ് ഇതൊക്കെ ആ ആ ആ അതാണ് ജാ കൊണ്ടുള്ള കളികളാണ്
ഓക്കെ
ആ ആ പിന്നെ വേറെ എന്താണ് ഹാലവിട്ത്തെ സുഖായിട്ടിരിക്കുന്നോ എല്ലാരും ഉം സുഖായിട്ടരിക്കുന്നു അല്ലേ ഇനിയിപ്പ രണ്ടുസം ഇനി മൂന്നൂസം അവതിയാര്ന്നല്ലോ കുട്യൾക്ക് ഇനിയിപ്പം ശനിയും ഞായാറും അവധിയാണല്ലോ
ആ
ശനിയും ഞായറും പോണ്ട മൂന്നോസം മേളമാണ് ആ ഹൈസ്കൂളിനൊക്കെയാണെന്ന് തോന്ന്ണ്ട് എട്ടാം ക്ലാസ് മുതലൊന്നും കോട്ട് ആ ഉണ്ട് ഇന്ന്പ്പോ മോള് മോള് പറയുന്നുണ്ടായി അവള് എട്ടാം ക്ലാസ്സിലാണ് അപല്ലരും ചോയ്ച്ചു മ സ്കൂളുണ്ടോ മോക്ക് സ്കൂള്ണ്ടോ ഞാ പറഞ്ഞു ഇല്ല മോളെ അപ്പൊ അവർക്കൊക്കെ അവിടെ സ്കൂളീന്ന് ആയിട്ട്ണ്ടായിന്നാ പറഞ്ഞെ അന്ന് ഞാൻലേ ഒരു ദിവസ്ത്തെ അവതിന്ന് പറയ്മ്പം അത്രീം ക്ലാസ്സ്‌ പോകുന്നില്ലേ അതുകൊണ്ടായിരിക്കാം അതായിരിക്കും അതുകൊണ്ട് അവർക്ക് എന്തായാലും
ഇണ്ടെന്ന്ങ്ങനെ പറയണേട്ടി
ഉം ആ എട്ടാം ക്ലാസ്സിലെ അല്ലേലും എന്താണ് ഈ കൊച്ച് കുട്യൾക്കും ഇന്ന് മുതൽ നാല് പരുടെ കുട്ടികൾക്കൊന്നും ഇല്ല അവർക്കക്കെ ആ അവർക്കൊന്നും ഇല്ല അതാണ് അവർക്കൊന്നും ചെറിയ കുട്ടികളല്ലേ അവർക്കൊന്നും
ആ അതാണ്
കുട്ടികൾക്കാണ് അവർക്കല്ല തോന്ന
ആ അതെ പിന്നെ എന്താന്നാല്
ആ ആ പിന്നെ ഇനി ഇപ്പ നീ അടുത്ത ജോലിക്ക് കയറന്നാ ടൈം ആയി
ആ ആയിക്കോട്ടെ എന്നല്ലേ ഞാനും അടുക്കളെ കേറട്ടെ എന്നല്ലേ പിന്നെ വിളിക്കാം ആ ആയിക്കോ